വേറെന്തെക്കെയാ? രാത്രിത് ഫുഡൊക്കെ റെഡിയായോ?
രാത്രിയില് നമ്മള് പ്രത്യേകിച്ച് അങ്ങനെ വെക്കത്തില്ലേയ്. ഉച്ചക്ക് ചോറ് വെക്കുന്നത് തന്നെയാ രാത്രിയിലും കടി
അതെ ആഹ് ആഹ്
പ്രത്യേകിച്ചങ്ങനൊന്നും റെഡിയാക്കാറില്ല.
ആഹ് ആ അവിടെങ്ങനാ ചെടിയൊക്കെണ്ടാ യിണ്ടാവോ?
ആഹ് ചെടിയിവിടെ വെ. അല്ലല്ല ചെടി ഒരുപാട് ചെടിച്ചട്ടിയില് ഇവിടെ. വീട്ടിലൊണ്ട്. ഇല്ലില്ലല്ല. മണലികൊഴപ്പം ഇല്ലേന്ന്ച്ചാ കൊഴപ്പൊണ്ട്. നമ്മള് പിന്നെ ഒരുപാട് ഇത്രേം കടലിന്റെടുത്തോട്ട് നിക്കുന്നതല്ലല്ലോ.
ആഹ് ആഹ്
കടല് നമ്മെക്ക് വീട്‌ന്റെ മോളിക്കേറുയുമ്പോഴാ ടെറസ്സിക്കേറുമ്പോഴാ കാണുന്നതേ.
ആ അല്ല. അവടെ ഫുള്ള് മണലായിരി
ആ മണലാ. ആ നി ആ അവിടത്തേക്കെപ്പോലെ കൃഷിയങ്ങനൊന്നും പറ്റത്തി എന്ന് നമ്മള് ചെടികളെ ല്ലായിടത്തുമൊണ്ട്. നല്ലത്. ഉം. നല്ല ഇല്ലില്ല. കൃഷി അങ്ങനൊന്നും പിന്നെ നമ്മെടെ വീട്ടിലാവ ശ്യത്തിന് വേണ്ടി ഗ്രോ ബാഗില് എന്തങ്കിലും ചെറതായിട്ട് വെച്ച ട്ട് നമ്മുക്ക് ചെയ്യാൻ ഇവിടൊണ്ട്. ഇവിടെ ചീരയും പച്ചമൊളക്, തക്കാളി പിന്നെ കുരുമൊളക്. അത് ഗ്രോബാഗിനാ ത്ത് വെച്ചിട്ടൊണ്ട്.
ആഹ് ആഹ് ആ അല്ലാതെ. ആ അല്ലാതെ നമ്മള് ഇങ്ങനെ. നമ്മെടെ സ്ഥലത്തെ അങ്ങനെ ഉണ്ടാക്കാൻ പറ്റൂല്ല. നില
ഇല്ലില്ലില്ല. മണ്ണിൽ ഇപ്പൊ കൊറെ അപ്പൊറത്തൊക്കെ കൊറെ വീടുകളിൽ. ഈ കുടബശ്രീ, അയൽക്കൂട്ടം അങ്ങനൊക്കെണ്ടല്ലോ? അവിടൊക്കെയൊ ണ്ടോയതൊക്കെ? അതൊക്കെ അവരൊ ക്കെ ചെയ്യുന്നൊണ്ട്. ഇച്ചിരി മണ്ണൊക്കെയിച്ചെളിമണ്ണൊക്കെ കൊണ്ടിട്ട്. അങ്ങന ഈ ചാണകപ്പൊടിയും അങ്ങ അക്കെ കൊണ്ടി
ആഹ് നമ്മള ഇവിടെക്കെ എന്ത്‌ ണ്ടാക്ക്യാലും പെട്ടന്ന്ണ്ടാവും മണ്ണ് നല്ല നല്ല മൺ ണ്ണായ കാരണെ വളം ഒള്ള മണ്ണാണ് ആഹ് ഏ പിന്നെ ഈ പച്ചക്കറി ആയാലും ചെടി ആയാലും ഇപ്പ നന്നായിട്ട് ഇണ്ടാക്കാൻ പറ്റൂ ക്ഷെ മൈലാണ് ഇവിടെ തന്നല്ലാ മയിലിന്റെ ശല്യാണ് മയില് പന്നി
കാട് ഒണ്ടോ അടുത്തപ്പം
കാ റബ്ബർ തോട്ടാണ് ഞങ്ങളെ ഈ ഭാഗത്തൊക്കെ പിന്നെ ഈ പിന്നെ കാട് പറഞ്ഞ റബ്ബർ തോട്ടം തന്നെയാണ് പിന്നെ മരങ്ങളുണ്ട് ഇഷ്ടംപോ പോല മരങ്ങളുള്ള സ്
ഉം ഉം എന്നിട്ടും അവിടാ ഇത്രയും ചൂട് എന്തു ആയിരിക്കും എല്ലേ ഇത്രയും മരങ്ങൾണ്ടായിട്ട്
ഒരു ചൂട് കൂടുതലല്ലല്ലേ തമിഴ്നാട് ആ ആ ചൂ താണല്ലോ അതായിരിക്കാന്ന് തോന്ന് മരങ്ങള് ഇഷ് ഇഷ്ടം പോലെ മരങ്ങളുണ്ട്. നല്ല മരങ്ങളുണ്ട് തേ ക്ക് അതൊക്കെയാണെറ്റ
ആഹ് ഇവിടെ പിന്നെ അങ്ങനൊന്നും ഇല്ല, റബ്ബർ അങ്ങനുള്ള ഐറ്റംസ് അങ്ങനൊന്നും, ഇല്ല കെഴക്കോട്ടൊക്ക പോവുമ്പഴാ നമ്മുടെ ഇവിടെ ഒണ്ട്, ഇവിടെ ഇല്ലന്ന് വെച്ച് കഴിഞ്ഞാ നമ്മുടെ ഈ കടലിന്റെ ഏരിയേലൊന്നും പറ്റത്തില്ല.
ആഹ് അ അങ്ങനെ, അവിടെ ആ ഭാഗത്തൊന്നും ഉണ്ടാവില്ല.
ഇല്ലില്ല ഇവിടൊന്നും അങ്ങനൊന്നും പറ്റത്തില്ലാ അങ്ങനുള്ള അ അങ്ങന ആരും ചെയ്യാറും ഇല്ല എല്ലാരും ഈ കടലിലെ പണിക്കും അങ്ങനെ
ആ ആഹ് ഇവിടെക്കെ പിന്നെ കൃഷി ചെയ്യുന്നത് പിന്നെ നെൽകൃഷി അതൊക്കെ നന്നായി ചെയ്യുന്ന കാരണേ പിന്നെ അത് നല്ല കൃഷി, നന്നായിട്ട് ചെയ്യും പച്ചക്കറി ആയാലും ഓരോ ആളുകളും വീട്ട് ലെ കൃഷിയെല്ലാം ഉണ്ടാക്കും ഇതാണ് നമ്മ്ക്ക് ബുദ്ധിമുട്ട് മയില് ചെടിയായാലും മഴ നശിപ്പിക്കും പച്ചക്കറിയായാലും നശിപ്പിക്കും പിന്നെ രാത്രി ആ അവര് ആ അതിൻ്റ ആ ചെടിയാണെങ്കില് അതിനാത്ത് ഇരുളുണ്ടല്ലോ അതങ്ങോട്ട് കടിച്ചു വിടും ഏ ത് പിന്നെ ഈ എലവി എന്നത് മ്ഹ് അമ്മ മുകൾല് ഭാഗംങ്ങൊട്ട് കടിക്കും അതേപോലെ പ- പച്ചകറിയാലും ഫുള്ള് നശിപ്പിക്കും നാശനഷ്ടം ഉണ്ടാവും നന്നായിട്ട് പിന്നെ പന്നികള് വേറെ പന്നിടെ ശല്യം നന്നായിട്ടുണ്ട് അവര് രാ- ത്തി ഇറങ്ങിയാല് ഏ തേങ്ങ വെക്കൂല നാളികേരം അത് കുത്തിപ്പൊളിച്ചിട്ട് ഞമ്മ്ള്- നമ്മള് മറ്റേ നാളികേരം പൊളിക്കുന്ന ആ ഇതുണ്ടല്ലോ പാറ പോൽത്തെ ആ അതേ- പോലെ അവര് പൊളി ച്ച് താങ്ങനെ അതിൻ്റെ ഉള്ളിത്തെ കയമ്പൊക്കെ കടിച്ച് തിന്ന് ചെരട്ടയും ചകിരയും വേറെ ഇട്ട് വെക്കും ഇടും
അത് നമുക്ക് അകത്തെടുത്ത് ഇട് ഇടാൻ പറ്റത്തില്ലേ
ക്ഷെ തേങ്ങ നമ്മള് പിന്നെ അപ്പ് വീഴുന്ന് ഞമ്മള് അറിയില്ലല്ലോ നമ്മൾക്ക് കിട്ടൂല ആഹ് അതെ വീണത് നമ്മള് അല്ലാതെ നമ്മള് ഇടുന്നത് നമ്മള് എടുക്കും പക്ഷെ നമ്മള് തെങ്ങുംവന്ന് വീഴുന്നണ്ടാവല്ലോ അത് നമ്മളറിയില്ല ചെകിരി- കാണുമ്പോഴാണ് ആ തേങ്ങ വീണിട്ട്ണ്ടെന്നറിയ
ഉം ഉ ആഹ് അങ്ങനെ
പിന്നെ വാഴ വാഴ കുത്തി കുത്തിട്ടിട്ട് പിന്നെ അതിൻ്റ ഉള്ളിലുള്ള ആ- കഴമ്പുണ്ടല്ലോ ഉള്ളിലുള്ള അതൊ ആ കഴിക്കും
ഈ ഫെൻസിങ് ചെയ്ത് വെക്കാൻ പറ്റത്തില്ലേ അപ്പ അവടെ
ഇവിടെ ഇവ നമ്മളിപ്പോ കാ ഫുള്ള് മതിലൊക്കെ ഇണ്ടാക്കിയ വീടാണെങ്കിലിൽ അങ്ങനെ ഉള്ളിൽ കയറൂല പക്ഷെ ഞങ്ങ ഞങ്ങ ഇവിടെ നല്ല കുറെ സ്ഥലുണ്ട് നല്ല സ്ഥലണ്ട് അപ്പൊ ഏ അത് ചുറ്റുവാകും മതിലില്ല നമ്മള രണ്ടു ഭാഗത്തൊക്കെയ്യാണ് മതിലുള്ളൂ അപ്പൊ അതിന്റെ സൈഡില് ഗ്യാപ്പ് കിട്ടുമ്പോ അവര് ഉള്ളിൽ കൂടെ കയറും ആ രാത് ത്രി കയറും പകലൊന്നും എവിടെയും കാണത്തില്ല പക്ഷെ രാത്രിയാണ് വെര
ഉം പന്നികളായല്ലേ ഭയങ്കരം ബുദ്ധിമുട്ട്
ഭയങ്കര ബുദ്ധിമുട്ടാണ് തങ് തെങ്ങിന്റെ ചെറിയ തഴികളൊക്കെ കു തലേ അതൊക്കെ കുത്തി മർ ച്ചിട്ട് അയിന്റെ ഉള്ളിൽ തേങ്ങ എടുക്കേരിക്കും ഉം അങ്ങനെ നശിപ്പിക്കും നന്നായിട്ട് നശിപ്പിക്കും രാത്രിയൊക്കെ ഈ പിന്നെ ഇവിടൊക്കെ നെൽകൃഷി ചെയ്യുമ്പോഴേ ആളുകള് പടക്കം പൊട്ടിക്കയാണ് ചെയ്യുക വെരാതിരിക്കാൻ വേണ്ടിട്ട് അ ആ അങ്ങനെ
ഇവിടെയും പന്നികളുടെ പ്രശ്ന പിനെന്താ വെച്ചാൽ കടൽ പന്നികളുടെ കടലിൽ പണി ഈ ഉണ്ടല്ലോ ഈ വലയൊക്കെ കടിച്ചു കീറും
ആ അത് മറ്റേ ചെറിയ പന്നിയാണോ
ആഹ ആ അതുംണ്ട് പിന്നെ അല്ലാതെ വലിയ കടൽ പന്നി എനിക്ക് അറിയത്തില്ല അതിനെപ്പറ്റി ഈ കടൽ പന്നിന്ന് പറഞ്ഞ് കറുപ്പുണ്ട് വലുത് പന്നി ആഹ് കടല്ലേ നമ്മള ഇടക്ക് ഇങ്ങനെ നമ്മള് പോകുമ്പോഴൊക്കെ നമുക്ക് ഇങ്ങനെ കാണാം കടലില് കടന്ന് ഇങ്ങനെ ചാട്ന്ന്
ആ അങ്ങനെ തല ഇങ്ങനെ കാണല്ലേ
തല കാണാം അത് അത് അത് വലിയ കറുത്ത ആ പന്നിയുണ്ട് പിന്നെ ഈ ഈ ഈ ചൊറിയെന്ന് പറഞ്ഞൊരു സംഭവുണ്ട് ഈ വലയ്ക്കകത്ത് ഫുള്ള് കയറും ഈ ചെറുത് വെള്ളക്കളറുള്ള
ആ വെള്ളക്കളറ് അത് തമിഴ്നാട് ഭാഗത്തൊക്കെ പോകുമ്പോ കാണാം
ആ അത് തന്നെ ചെറുത് ആ അത് അത് ചൊറിയെന്ന് പറയും പക്ഷെ മ റ്റേ പന്നി വച്ചിട്ട് വലയെല്ലാം കടിച്ച് കീറും അതപ്പം ഈ നല്ല ചില അപ്പം ഈ വള്ളക്കാരും ബോട്ടുകാരുമൊക്കെ വലയിടുമ്പോം ശരിക്കും മീൻ കിട്ടുമായിരിക്കും ഇവരീ വലി സമയത്ത് വല വലിച്ച് വള്ളത്തിലോട്ട് കയറ്റുന്ന സമയത്ത് ഈ പന്നി വന്ന് വലിച്ചു കീറും
ആ ആ ആ വെള്ളത്തീന്ന് കടിക്ക
ആ വെള്ളത്തിൽ നിന്ന് തന്നെ കടിക്കും അപ്പോ ഫുള്ള് പോവും അപ്പം അ ഫുളള് മീൻ പോവും പിന്നെ എന്തുമാത്രം സമയം കഷ്ടപ്പാടുമായിട്ട അവര് ഈ മീൻ ഇത്രയും വടിച്ചെടുക്കുന്നത് പിന്നെ ഈ വല കൊണ്ടുവന്ന് പിന്നെ ഇരുന്ന് ശരിയാക്കും ഈ എല്ലാ ആളുകളും ശരിയാക്കി പിന്നെണ്ടപ്പോ രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞൊക്കെ ആയിരിക്കും വള്ളത്തിൽ വീണ്ടും വള്ളക്കാർക്ക് പോകാൻ പറ്റുന്നത് ഫുള്ള് ശരിയാക്കി എടുക്കണ്ടേ തയ്ച്ച് തുന്നിയെടുക്കും
അതെ അതെ ആ
ന്നെ ഭയങ്കര നാശനഷ്ടമാണ് ഈ എപ്പഴും ഇല്ല ഈ പന്നിയുടെ പക്ഷെ പന്നി കടിക്കുമ്പോ നല്ല പോലെ വലി വലയെല്ലാം കടിച്ച് ഫുള്ള് കീറും ചിലർക്ക് നമുക്ക് ഈ വലയൊക്കെ പത്തും നാപ്പതും അമ്പതും ലക്ഷം രൂപയൊക്കെയ വല- അപ്പ ആ അപ്പൊ ആ വലയൊക്കെ ഫുള്ള് കടിച്ച് കീറുവാണെങ്കിൽ നമുക്ക് ചിലപ്പോ ഈ തുന്നി എടുക്കാൻ പറ്റത്തി പറ്റാത്ത സ്ഥിതി വരും ഫുള്ള് നശിപ്പിക്കുവാണെങ്കി അപ്പൊ പിന്നെ അവർക്ക് അത് ഉപക്ഷിച്ചിട്ട് വേറെ വലയൊക്കെ എപ്പോഴും എപ്പോഴും പന്നി കടി ച്ച് കീറുവാണെങ്കിലെ കണ്ടിന്യൂസ് കീറുവാണെങ്കിൽ തുന്നി തുന്നിയാലും ചിലപ്പോ അത് ഇതാവും പിന്നെ അവര് പുതിയ വലയൊക്കെ എടുത്ത് വെച്ച് ഇത്രയും ലക്ഷം
ആ ലക്ഷം അതെ ലക്ഷം എത്ര ലക്ഷം വേണം ഉം അപ്പൊ ഈ വല വാങ്ങ് ഇപ്പൊ കൊറേ ആളുകൾ കൂടിയിട്ട് വാങ്ങവാണോ ഷെയർ ചെയ്ത് വാങ്ങുകയാണോ ചെയ്യ
ഈ വെള്ളം ചിലപ്പോ ഒരാളുടെ മാത്രമായിയിരിക്കും ചിലപ്പോ ഒരു പത്തു പേരുടെ ആരിക്കും അഞ്ച് പേർ ഓരോട് ത്തത് അപ്പ അത് അതനുസരിച്ച് അവര് വാങ്ങിക്കും ഉം എന്റെ വീട്ടിൽ അവടെ അച്ഛന് ബോട്ടുണ്ട് സ്വന്തമായിട്ട് അപ്പം അ ഒ കൊള്ളയ അച്ചന് അപ്പോഴത്തേക്കും അയ് ന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ നമ്മൾ ഒറ്റക്ക്ന്നെ ചെയ്തോണം വേറാരും ഇല്ലല്ലോ നമ്മൾ തന്നെ എല്ലാം ചെയ്യണം ഇപ്പൊ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് പോകാൻ പറ്റ് റ്റില്ല ചെറിയരു കംപ്ലൈൻ്റ് ആയിട്ട് കിടക്കുവാ അപ്പൊ ഇത് ഇങ്ങനക്കെ തന്നെ നമ്മൾ ഈ കടലപ്പണിക്ക് പോകുന്ന എല്ലാ ഒരു ഭാഗ്യം പോലെരിക്കും കിട്ടുന്നതും കിട്ടാത്തതും എല്ല ഇപ്പൊ ചെറിയ ചെറിയ പണി ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ബോട്ടിന് എന്തോ ചെറിയ കംപ്ലയിന്റ് അങ്ങനെ അച്ഛൻ അതുമായിട്ട് ഇപ്പ നടക്കുവ രണ്ട മൂന്ന് ദിവസം കൊണ്ട് അത്ണ്ട് കൊറേ നടക്കും അതാ
അപ്പൊ കൊറെ പൈസ ചെലവും ഉണ്ടാവല്ലോ
ചെലവൺ ചില സമയങ്ങള പറയുമ നല്ല ലാഭമായിരിക്കും നല്ല ഒരുപാട് പൈസ കിട്ടും പക്ഷെ അതേപോലെ നമുക്ക് നഷ്ടവും വരും
ആ അപ്പൊ ഈ പിന്നെ ബോട്ട്ങ്ങനെ വാടക കൊടുക്കുവോ
ഇല്ലല്ലല്ല അച്ഛൻ തന്നെ കൊണ്ടു പൊന്ന് രാവിലെ വെളുപ്പിന മൂന്ന് മണിക്ക് പോവു അവര് അച്ഛന്റെ കൂടെ പോകുന്ന നാല് ആറു പേരുണ്ട് തൊഴിലാളികളെ അച്ഛനാ ബോട്ട് ഓടിക്കുന്നത് അല്ലല്ലല്ല ഹസ്ബൻ്റ് അല്ല ഹസ്ബൻഡല്ല അത വർക്ക് ചെയ്യുക
ആഹ് ആഹ്
ഏഹ് ഹസ്ബന്റ് അല്ലാതെ സിവില്
ആഹ് ആഹ് ആഹ് ആഹ്
പ്പം ഈവ് അച്ഛ അല്ലാതുള്ള അവർടെക്കെ എല്ലാ മക്കളും ആഹ്‌ പോം ആ ഇപ്പോ ഗവൺമെന്റ് ജോലി ഗൾഫില് അല്ലാതുള്ള കം മ്പനിയാളില് അങ്ങനെയൊക്കാ വർക്ക്‌ ചെയ്യ് അച്ഛന്റെ പ്രായള്ള എല്ലാരും ആണ് പ്പ ഈ പണിക്ക് പോന്നത്
ആഹ് ആഹ് മുമ്പുള്ള ഈ പ്രായമുള്ള ആളുകൾ തന്നെയാണ് ല്ലത്
ആ പ്രായമള്ളവരാ പോന്നത് പിന്നെ അങ്ങനെ പിന്നെ ഈ പറഞ്ഞതുപോലെ ഈ ഗൾഫിലും ഈ പൊറത്തൊക്കെ പട്ടാളക്കാര് അങ്ങനൊക്കെ ജോലി ചെയ്യുന്നവരൊക്കെ നാട്ടില് ലീവിനൊക്കെ വരുമ്പോ അവർക്ക് ഭയങ്കര ഇഷ്ട ഈ കടലിലെ പണിക്ക് പോകാൻ അപ്പൊ അവരൊക്കെ ഈ രണ്ട് മാസം ക്കെ ലീവിന് വരുമ്പഴത്തേക്ക് അവര് പെട്ട പോവും പോവും അവര് പോവും എന്ന് വെച്ചാ പൈസേ ന്താ ഇത് കൊണ്ടല്ല അവര് പോകുന്നത്? അവർക്ക് അവരുടെ പണ്ടേ ഉള്ള കടലും കായലും എല്ലാം രണ്ട്‌ വർഷം ഉം ഇപ്പൊ എന്റെ ആങ്ങള വന്നായിരുന്നു അയാളി പ്പ അടുത്ത മാസം പോവും. അപ്പൊ അയാള് കായലിൽ ഈ ഫ്രണ്ട്സിന് ഇതുണ്ട് ഈ മറ്റേ കരിമീന്റെ ഷെ ടെ ഇതുണ്ട്. കൃഷി കായലില് അപ്പം പ ത്ത് പന്ത്രണ്ട് മണി വരെ അവിടെ പോയി ചെന്ന് അവിടെ കരിമീനേയും പിടിച്ച് വ വീശി വല കടലിലോട്ട് ട്ടൊന്ന് അങ്ങോട്ടൊന്നും പോകത്തില്ല.
പിന്നെ നമ്മളിങ്ങനെ സ്വന്തമായി കൃഷിയൊക്കെ നട
ആഹ് കൃഷിയെയ്യാൻ പറ്റും കായലില് വല ഇ ട്ടി മീനങ്ങോട്ട് കൊച്ച് കൊച്ച് ചെറിയ മീനെ വാങ്ങിച്ച് കൊണ്ടോന്ന്ട്ട്ട്ടെ വല കെട്ടിയിട്ട് നിർത്തും ഉം അപ്പ അത് വലുതാവുമ്പഴത്തേനും നല്ല പൈസ്
ആഹ് കരിമീന് നല്ല റേറ്റാണല്ലോ
അതിപ്പ ഒണ്ണ് പിന്നെലാ അവര് കൊറേ പോയി അതിനാത്ത്ന്ന് പിടിച്ചോണ്ട് വന്ന് ഇപ്പി ഇപ്പ നേരത്തെ വിളിച്ചപ്പം പറഞ്ഞെ അത് ഫ്രൈയ്യെ ചെയ്തന്ന് പറഞ്ഞ് അവര് അവിടെ തന്നെ ഇട്ട് എല്ലാം ശരിയാ ക്കന്ന് ഈ ഗൾഫിലൊക്കെ ഉള്ളവർക്കന്ന് പറയുമ്പോ ഭയങ്കര ബുദ്ധിമുട്ട് ട്ടല്ലേ അവ ഇ ന്ന് അവിടെ നിന്നിട്ട് ട്ട്‌ നാട്ടി വരുമ്പോ അവക്ക് അതിന്റെ ഒരു നൊസ
ആ അതെ അതെ ഉം
അങ്ങനെ
എന്നാ വെച്ചോടാ
ആ ശരിയങ്കിൽ
ആ ഓക്കെ